ഹലോ
ആഹ് എന്തൊക്കെന്ത സുഖാണ് കൊറേ ആയല്ലോ വിളിച്ചിട്ട്
ഏഹ്
കൊറെ കാലായല്ലോ വിളിച്ചിട്ട്
ഉം കൊറെ കാലമായി തിരക്കല്ലെ മക്കിള് അവരുടെ പടിക്കല് അങ്ങനെയൊക്കെ ആയിട്ട് തിരക്കായിട്ട്
ആഹ് കഴിച്ചു കഴിച്ചു
മക്കളൊക്കെ എന്താക ലീവല്ലേ
ആഹ് ഇന്ന് ക്ലാസുണ്ട് ഇന്നല്ല ലീവലായിരുന്നോ
ആഹ് അതിന് പകരണ്ടാവൂലേ
ആഹ് ആഹ് ആഹ് വർക്ക് ചെയ്യണ്ടോ
ഇല്ലല്ല ഇപ്പൊ വർക്കിനൊന്നും പോന്നില്ല
ആഹ് ചെറിയ കുട്ടിയാണല്ലല്ലേ
അതുകൊണ്ടേ വർക്കിങ്ങൊന്നുല്ല പിന്നെ ഉം നീ പഠിച്ചിട്ടിപ്പെന്തായി
ഒന്നും ആയിട്ടില്ലേ ഞാനൊന്നും തീരെ പോയില്ലല്ലോ
ആഹ് ആഹ് അങ്ങനെ ഹസ്ബൻഡ് ഇപ്പൊ എവിടെയാ ആഹ് മക്കളൊക്കെ വലുതായോ
ആഹ് വലിയ ഓട്ട ആയിക്കണ്
ആഹ് ആഹ് എത്രലാ പഠിക്കുന്ന ഇപ്പോ
പ്ല്സ് ടു കഴിഞ്ഞ്
ആഹ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞോ
ആഹ്
ഉം ഉം
വേറെ എന്തൊക്കെയാ വരും
വേറെന്താ നല്ല
മക്കളൊക്കെ വരാനായോ നേരത്തെ വരുവോ
ഇല്ല ഒരാളെ പോയിട്ടുള്ളൂ മറ്റവൾ പോയിട്ടില്ല അവന് വൈകുന്നേരം ആന്ന് ഇപ്പ ഇന്നലത്തെ പകരായിട്ട് ഒന്നർത്തിക്കുന്നു ഒരാൾക്കുണ്ട് ഒരാള പിന്നെ വലുതായി
ആഹ് ആഹ് വേറെന്തൊക്കെ മഴല്ല മഴ കുറവാണ് തീരുമഴല്ല അവിടെ എന്താ പാട്
ഇവിടെ നല്ല വെയിലാണ് മഴ ക്കാലാന്ന് പറഞ്ഞ് അറിയിക്കേണ്ടി വരും ഏഹ് എന്താ ചൂട്ന്നറിയോ അങ്ങനെ
എന്താ ഇങ്ങോട്ട് വരണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തേ കണ്ടീലായി ഭാഗത്തെക്കൊന്നും
ആഹ് ഇൻഷള്ളാ വരണ്ട് ഉം ഓരോ തിരക്കും കാര്യങ്ങളൊക്കെല്ലേ
അത് ശരിയാണ് എല്ലായിടത്തും തിരക്കന്നെ എല്ലാർക്കും തിരക്കന്നെ വിളിക്കാനും പോലും ഇപ്പ നേരല്ല ആർക്കും
ഉം ആർക്കും വിളിക്കാനോ മെസ്സേജ് അയക്കാനോ ഒന്നുല്ല കോണ്ടാക്ട് ലീസ്റ്റ് എല്ലാരും ഉണ്ടാവും പക്ഷെ ആരും വിളിക്ക സംസാരിക്ക ഒന്നും ചെയ്യൂല്ല വല്ല സ്റ്റാറ്റസോ എന്തെങ്കിലുമൊക്കെ എങ്ങനെ കാണ അപ്പൊ അവിടെ ജീവനോടെ ഇണ്ടന്നറിയ അങ്ങനത്തെ കാലഘട്ടം
ആഹ് അതാണ് ഇപ്പോ ഒരു ആശ്വാസള്ളത് അങ്ങനൊ ഒരു ബന്ധട്ടെ
സ്റ്റാറ്റസ് കാണുമ്പോ എന്തേലൊക്കെ നമ്മ കല്യാണോ അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ വരുമ്പോ അപ്പോഴൊന്നും ഇത് ഇങ്ങനെ കാണും അ
കല്യാണം ഇണ്ടായിരിന്ന് ഫോട്ടോ കണ്ടിരിന്ന്
ആ അത് ഫാമിലിയില് മുത്തപ്പാടെ അപ്പൊ അങ്ങനെ, നമ്പഴുള്ള നമ്മള് കാണു സ്റ്റാറ്റസ് കാണ അ കോൺടാക്റ്റ ഉണ്ട് വിവരംണ്ടോ ആ ഞങ്ങൾ വിളിക്കലും സംസാരിക്ക ലെന്നുംല്ല എന്നൊക്കെ പറിം അങ്ങനെ ഒരു അവസ്ഥയില എന്താണ്
എ
ഉ ഹ് ഇങ്ങനെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ചിലപ്പോ അതിന് പ്രയോജപ്പെട
ഒന്നാമത് നേരല്ലല്ലോ ആർക്കും സമയം ഇല്ല
ആഹ ആർക്കും ഒന്നിനും സമയമല്ല അതന്നെ വിഷ്രം
വേറെന്തൊക്കെയ വിവരങ്ങള് ഇവിടെ നാട്ടിലുണ്ട ആള് നാട്ട വീട്ടിലുണ്ടോ അതോ പോയോ?
ആ പോയിട്ടുണ്ട് ഇപ്പോ രണ്ട് മാസായി ആ
ആഹ് അപ്പം കെറച്ച്നിന്നും കൊറോണ തെരക്കിലൊക്കെ വന്നതായിരുന്നല്ലേ
വെക്കേഷന് പോയിരുന്നു അങ്ങ്ട്
ഇല്ല ഇല്ല ഞാൻ പോയിട്ടൊന്നുല്ല
മക്കളായിട്ട് പോ ആ മക്കളായിട്ട് പോയിട്ടില്ലല്ലോ അല്ലേ ആ പോയിണ്ടോ?
ഇല്ല മക്കളോട് പോയിട്ടില്ല അതിനൊന്നും ആയിട്ടുണ്ടായില്ല. നീ വീട്ടു പോവാറില്ലപ്പൊ?
ആ പോവറ്ണ്ട് അവിടത്തെ ഞാൻ വീട്ടിൽ തന്നെയാണ് പോ
ആഹ്
ഉ കൊറച്ചീസായി ഇങ്ങട്ട് വന്ന്ട്ട്
ആ ലീവിനന്നതായിരിക്കുംല്ലേ അപ്പൊ ഉം ആ എങ്ങനെ ഉമ്മ ഉപ്പയൊക്കെ സുഖായിരിക്കുന്നോ? ആഹ് ആഹ്
വേറെന്താ നീ പോയിരുന്നില്ലേ വീട്ടി പോയിരുന്നില്ലേ?
ആ് പോയിരുന്നേ ഞാന് കഴിഞ്ഞ ആഴ്ചന്ന് പോയിട്ട് പോന്ന ഇവടെ അടുത്താവ കൊണ്ട് പിന്നെ എപ്പഴും പോവലോ ഇല്ല അതിന് പോകാൻ പറ്റിയില്ല അതിനൊരാ ക്ലാസ്ണ്ടായി അപ്പൊ പിന്നെ പറ്റില്ല. ഞ അയിന്റെ കഴിഞ്ഞ ആഴ്ച പിന്നെ ഉപ്പ വിളിച്ചിട്ട് ഒന്ന് വായോന്ന് പറഞ് അപ്പോ ഞാ അന്ന് പോയിട്ട് രാവിലെ പോയിട്ട് വൈകുന്നേരം ഇങ്ങോട്ട് വന്ന് പിന്നെ ഈ ആയിച്ചിം കൂടെ ചോദിക്കണ്ടെ ുന്നു കുഴപ്പൊന്നുല്ല അപ്പ ഈ ആയിച്ചിം കൂടെ പോവാൻ ഹസ്ബൻഡിനോട് ചോദിച്ചാൽ ചില ഇപ്പൊ പ്രശ്നന്ന സംഭവിക്കൂല പക്ഷെ എടക്ക് നമ്മുക്ക്
ഇല്ലേ നിന്റെ കൂടെ തന്നെയല്ലോ
ഉപ്പണ്ട് അപ്പൊ ഞമക്ക് അവര് സ്വന്ത ഉമ്മ നിം ഉപ്പനിം ന്നും ഇടക്കിടക്ക ഇങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ എന്തോ പോലെ തോന്നും അപ്പൊ ഇങ്ങനെ വീട്ടിൽ പോയിഎടക്ക് പോയിട്ട് പോരും.
ആഹ
കൊറച്ച് ദൂര ഉള്ളല്ലോ അതുകൊണ്ട് പിന്നെ ആ നിക്കൽ കുറവാണ്.
കുറച്ച് ദിവസം കിട്ടുമ്പോ ഒരു ദിവസം തന്നെ പോയി വരുമ്പോ എന്തോ പോലെയാണ്
ആഹ അങ്ങനെ വുമ്പര് കുറച്ചു ദിവസത്തിന കേന്ന് കിട്ടണം എന്നാ പിന്നെ നമുക്ക് നല്ല
ഒരാഴ്ചെങ്കിലും കിട്ടണോ ഒന്നില്ലെങ്കോ നാല് ദിവസെങ്കിലും കിട്ടണം
വരുന്ന പറയാ അതൊരു സന്തോഷം അതുംല്ലെങ്കിൽ പിന്നെന്താ അയിനെ കണ്ട് സ സംസാരിച്ച് അതൊരു വേറെ
അവിടെ പോയ പിന്നെ നേരം പെട്ടെന്ന് പോവും.
ഉം ഇവിടെ നമ്മൾ എത്ര ഏതായാലും സമയം പോവൂല അവിടെയാണെങ്കിൽ ഇത് പറയുമ്പോ എപ്പോഴ സമയം പോയിന്നറിയില്ല അല്ല്യ സഹോദര ഓന് ഒരു കുട്ടിയൊക്ക ഉണ്ടോ ഓന് ഇങ്ങെ കളിച്ചുകൊണ്ടിരുന്നാ ഓന്റെ പിന്നാലെ പോയാൽ തന്നെ സമയ യില്ല ചെറിയ കുട്ടുണ്ടായിട്ട് അവന്
എത്തി നേരം വളിക്കണേ അറിയുള്ളൂ ഒരു ദിവസനൊക്കെ പോയി പറയും വേണ്ട
ഞാൻ എന്നട്ട പറയാേ പറ ഈസ ഒന്ന് പോയിരണ്ടെി എന്തിനാ പോയി പറ പറ അല്ലാത്ത സമയവും വേണ്ടേ ഒക്കെ ഇങ്ങനെ ദീപ് വേണല്ലേ
ആണെിൽ നാമൊരു പ്രശ്ം മാറൂല അത് പോയി പോയി വരാ ആ കൊറച്ച അകലകുമ്പോഴാണ ഇത്
വീട്ടക്കൊക്കെ എന്താ പറുന്നറിയോ നല്ല എത്ര നേരം നക്ക്താ പോയിട്ട് വരാൻ തന്നെ സമയം കൊടുക്കും അപ്പൊ പിന്നെ അവർക്ക് ഒക്കെ ദേഷ്യം വരും കാരണം ഇത്രയും ഒന്ന് പോ പക്ഷെ വരും പോവും ചെയ്യല്ല അതെന്താ ചെയ്യാം ലീവ് ഇട്ടന്ന
അത തന്നെ അതന്നെ
എ അവധി വരുമ്പോഴല്ലേ നമുക്ക് അതിന് പറ്റ ഇതാവുള്ളൂ എല്ലാവരും ഇങ്ങന
സ്കൂള് പറഞ്ഞ കേക്കാൻ പറ്റിയൊരു സ്ഥലം ആണ അതല്ലല്ലോ
ള്ളവരാണെങ്കിൽ ഓക്കെ അവർക്കൊക്കെ നല്ലതാണ് സ്വന്തം വീട്ടിൽ വന്ന നിന്നിട്ട് ഇവിടുന്ന് പറു വിടാ നമ്മുക്ക് വിജയം പക്ഷ അവനന് മദ്രാസൽ കണ്ടാവക്പോ തീര പറ്റില്ല അന്ത പ്രശനം
മദ്രസം ഉണ്ടാവകുമ്പോ സ്കൂള് സ്കൂള് രണ്ടും കൂടി ഒരുമിച്ച് ഒര അവധി കിട്ടൂലല്ലോ
പൈസ നവ പൈസനവൈ പച്ചെറ പൈസെറ അതാ കോലത്തിലാണ് ഇപ്പോൊ അവസ്ഥ ഉ
ആണ് ഇപ്പൊ സ്കൂള മ സ അവധി ഉണ്ടായിന്നോ സ്കൂള് കൂട്ടിപ്പോ മദ്രസ സ അവധി ഉണ്ടായിരുന്നു അവിടെണ്ടായിന്നോ
ആന്നുണ്ടായിരുന്നു അന്ന് പോയി ആ അന്നെ ഒന്ന് മനസ് കഴിഞ്ഞ് നിന്നട്ട് നാലസം ചുരുങ്ങിണം ഉ അപ്പൊ എന്ത നഞമ്മള് ഇ നാത്തൂമാർക്ക് അവർക്ക് പോകേണ്ടി വരും അപ്പൊ അവര് പോവാൻ വേണ്ടി നക്കും അങ്ങനെ അങ്ങോട്ടിങ്ങോട്ടൊക്കെ
അതന്നെ അതന്നെ വേറെ എന്തൊക്കെയ ഭക്ഷണോക്കെ കഴിച്ചില്ലേ
എന്താ ഇന്ന് ഫുഡ് സ്പെഷ്യൽ
ഇന്ന് ചോറും മീൻ കറിയൊക്കെ തന്നെ ഇന്നലൊക്കെ നോമ്പല്ലായിരുന്നോ
ആഹ് ഇന്നലെ നോമ്പിന്റെ തിരക്കിലായിരുന്നല്ലോ
ഈ നേരത്തൊക്കെ നോമ്പിന്റെ
അ അത് അങ്ങനെ കഴിഞ്ഞ് എത്ര പെട്ടെന്ന ദിവസോം മാസങ്ങളും പോയി കൊല്ലം പറയാ ഒരു പണിയും ഇല്ല
ഇപ്പ സ്കൂള് തുറന്നു ഇനിയിപ്പോ സ്കൂള് പൂട്ടണതേ അറിയുള്ളൂ
അഹ് അങ്ങനെ സ്കൂള് തുറന്ന പിന്നെ അതാണ്‌ രാവിലെ തിര കയറും പിന്നെ വരുമ്പോഴും അത് വരെ പിന്നെ മൂപ്പരെ സമയം ഉണ്ടാവും
രാവിലെ രാവിലെ പോണ വരെയുള്ള തിരക്ക അത് കഴിഞ്ഞ പിന്നെ ഞാൻ ഫോണിൽ കുറച്ച് നേരം ഇരുന്ന് അങ്ങനങ്ങട് പോകും സമയം പിന്നെ പണിയോക്കെ അവിടെ കിടക്കും
അതാണ് ഇവിടെ പിന്നെ ഞാനും ഉമ്മേം ഉണ്ടാവുമ്പോ രണ്ടാളും കൂടെ ഒരുമിച്ച് അങ്ങനെ അങ്ങട് പോവുമ്പോ പിന്നെ പെട്ടന്ന് പണികളൊക്കെ തീരും പത്ത് പത്തര ആവുമ്പോത്തിന് തീരും പിന്നെ ഈ തോണ്ടിരുന്നിട്ട് എന്താ ലെല്ലും ആർക്കും ഫോണിൽ തോണ്ടി നിന്നിട്ട് സമയം എന്താ അത് ഉണ്ടാവില്ലല്ലോ
അതന്നെ തന്നെ സമയം ഇല്ല പറയ സമയം ഇല്ലായിട്ടില്ല നമ്മൾ ഇങ്ങനെ കൊറേസം ഇത് ആവശ്യല്ലാണ്ട് കളഞ്ഞിട്ടാണ്
മെസ്സേജ് നോക്കട്ടെ വിചാരിച്ചിട്ട് നോക്കുവായിരിക്കും പക്ഷെ എവിടെ
അതിനൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊത്തന്നി നമ്മളൊരു പത്ത് മിനിറ്റ് നോക്കേണ്ട ഒരു ഒരു മണിക്കൂർ ഇരുന്നാലും ഞമ്മ നമ്മക്ക് സമയം മാത്രേ അല്ല ഇനി അങ്ങനെ ആഹ് ഫോണൊക്കെ ഒരു അഡിക്ഷനായിട്ട് മാറി
ഉം കുട്ടികളെക്കാളും അപ്പുറ നമ്മുടെ കാര്യം
ആഹ് കുട്ടികൾ ഫോൺ എടുക്കണ്ടേന്ന് പറേം എച്ചാ നമ്മള് ഫോൺ കയ്യീന്ന് വെക്കുവോ ഇല്ല
നമ്മള് വെച്ചങ്കിലല്ലേ കുട്ടികൾ വെക്കുള്ളു അതാദ്യം നമ്മൾ ഒഴിവാക്കൂല്ല
ഇമ്മള് ഫോൺ വെക്കൂലല്ലോ പിന്നെങ്ങനാ ഞങ്ങള് വെ ക്കുക അവര് ഗെയിം കളിക്കാന് റീൽസ് കാണാന് ഉം പിന്നെ അവർക്ക് പേടിയാണ് ജീവിക്കുന്ന ആളുകളൊക്കെ ഇപ്പൊ ചെറിയ മക്കളൊക്കെ കണ്ണടെയൊക്കെ വെച്ച്
ആഹ് അതന്നെ അതന്നെ ഈ ഫോണിന്റെ ഇത് ഫോണീ നോക്കിട്ടന്നെ
ണ്ട് ഉം പണ്ടൊന്നും അങ്ങനെയുണ്ടാ യില്ല ഇപ്പൊ ഇനി എങ്ങനെയാന്നറിയോ പല്ലിന് അതേപോലെ കണ്ണിന് ഈ രണ്ട് ഇതിനുമാണ് ഒരു എല്ലാ കുട്ടികളെ പല്ലുമേ ഉണ്ടാവും ക്ലിപ്പ്
ആഹ് അതന്നെ അത് എന്താണവൂലേ ഇപ്പൊ ഇങ്ങനെ
ഈ ഉപയോഗിക്കുന്ന പേസ്റ്റിലൊരു കെമിക്കലു ആയിട്ടായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് പെട്ട പണ്ടൊന്ന് ഇങ്ങനെ ഉണ്ടായിരു ല് ല് ലേ ത് തേച്ചിരുന്നു അന്ന് നമ്മളാ മ ന്താ പൽപ്പൊടി അങ്ങൻത്ത കാര്യങ്ങളൊക്കെ തേച്ചി ദില്ലിനൊ ഒരു കൊഴപ്പണ്ടായിരുന്നില്ല ഇപ്പൊ ഈ ഇ ഇത് തേച്ച്‌ റ്റായിരിക്കും ഇങ്ങനേം വലിയ വേ തന്നെ എല്ലാ ചെറുദിനും വലുതിനു ഒക്കെ വരുന്നുണ്ടല്ലോ കേട് പല്ല് അങ്ങോട്ടും ഇങ്ങോട്ടു ആയിട്ട് കാ ക്ലി പ്പ് ഇടണം ഒരുവിധം കുട്ടികളുടെ ദ വായിലൊക്കെ ഇണ്ടാവും ക്ലിപ്പ് പിന്നെ കണ്ണടക്കല് ഈ രണ്ട്
രണ്ടു വയസ്സും മൂന്ന് വയസ് മുതല് തുടങ്ങും വക്കല്
കുട്ടികളത് ഇനി ഇനി വ്‌ട്‌ന്നങ്ങോട്ട് തിനേക്കാളുണ്ടാവു എല്ലാരെ കണ്ണുമ്മെ ണ്ടാവു പല്ലൊരു വിഷയംമല്ലാതായിട്ട് മാറിയിക്കാണ് പതി
ആദ്യൊക്കെ കണ്ണട വെക്കുമ്പോ എന്തോ ഒരു ഇതായിരുന്നേ
കണ്ണട കമ്പനികൾക്കും ജീവച്ചു പോണ്ടേ അതാ ഇങ്ങനെ അപ്പൊ അത് ഡോക്ടർമാർക്കും ജീവിച്ചു പോകേണ്ടേന്ന് പറഞ്ഞ പോലെ പല്ലിന്റെ ആയാലും കണ്ണിന്റെ ആയാലും എന്ത് ചെയ്യാനാ ഉം അതൊക്കെ നമുക്ക് സഹിച്ചു നോക്കാം അതിലും വലിയ അ സുഖങ്ങളൊന്നും വരാതിരുന്നാ അപ്പം
ണ്ടിരുന്നാൽ മതി അതന്നെ ഇതൊക്കെ നമുക്ക് സഹിക്കാവുന്നതല്ലേള്ളൂ
ആഹ് നമുക്ക് പരിഹരിക്ക പരിഹരിക്കാൻ പറ്റിയ അസുഖങ്ങളാണല്ലോ മറ്റേതോ മാങ്ങല്ലല്ലോ
അതന്നെ
അതാണ് എല്ലാം വിധി പോലെ അങ്ങനെ വരും
വേറെന്തൊക്കെ എടക്കൊക്കെ വിളിക്കുവോ എന്തോ ഇങ്ങനെ തിരക്കിപ്പെട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ
ഇടയ്ക്ക് വിളിക്കണ്ട്
ആഹ് സമീര് സാജിദൊക്കെ വിളിച്ചിരുന്നില്ലേ
ആഹ് അവരൊക്കെ ഇടക്ക് വിളി
ക്കാറുണ്ടല്ലേ ആഹ്
വിളിക്കുമ്പോ അന്വേഷണം പറയാം
ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്റെയീന്ന് ആഹ് നമ്പർ പോയി ഏന്റെ നമ്പറ് ഒന്ന് കൊടുക്കുകൊണ്ടൂട്ടോ അവർ
ആഹ് ഓക്കെ ഓക്കെ ഞാൻ കൊടുക്കാട്ടോ ഓക്കെ എന്നാ പിന്നെ വിളിക്കാം ആഹ് ആഹ് എന്നാ ശെരി